ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് അങ്ങനെയ ഉണ ക്ക മീൻകറി വെച്ചോളു
ആഹ് ഹ ഉണക്കമീൻ കറി വെച്ച് നോക്കാം
ആഹ് വെച്ച് നോക്കാം ഒരുപാടൊന്നും വെക്കണ്ട കൊറച്ച് വെച്ചിട്ട് ആഹ് ആഹ് കൊറച്ച് വെക്കാം ആഹ് ശരിയായിട്ട് ശരിയാക്കാതിരിക്കൊന്നില്ല ഒരു ഒരുപാടൊന്നും എല്ലാം കൊറച്ചിനെ കൊറച്ചിനെ എടുത്താ മതി
എടുത്താ മതി ആഹ് ആഹ് ആഹ്
മീൻ എങ്ങനെയാ അവിടെ തേങ്ങ അരച്ച് കറി വെക്കൊ അങ്ങനെയാണോ
ഇപ്പഴത്തെ തേങ്ങ അരക്കും ആഹ് ഹ ഹ മുളക് കറിയും വെക്കും
മുളക് കറിയും
മ്മ് മ്മ് മ്മ്
പിന്നെ കുറച്ച് ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി
ചൂടാക്കി ഇടണം ആ മുളക് മല്ലിപ്പൊടി സാധാരണ ഇടാറുണ്ട് നമ്മള് എനിക്ക് എനിക്ക് തോന്ന് ഈ കോട്ടയം സ്റ്റൈല് വെക്കുമ്പം അവര് മല്ലിപ്പൊടി ഇടത്തി
ഇടുല്ലേ അന്നപ്പ എനിക്ക് കോട്ടയം സ്റ്റൈലില്
യൂട്യൂബിൽ നമ്മൾ മുളക് കറിയുടെ റെസിപ്പി നോക്കുമ്പോഴെ കോട്ടയം സ്റ്റൈല് വെക്കുമ്പോ അവര് മല്ലി പ്പൊടി ഇടാറില്ല
ഇല്ലാല്ലേ
ആഹ് ഇല്ലില്ല
ഞാനിവിടെ വരുമ്പോൾ ഞാന് ഇടാറുണ്ടായിരുന്നില്ല ഞാന് ഇവിടെ ല്ലേ എന്റെ വീട്ടിലൊന്നും ഇടത്തുണ്ടായിരുന്നില്ല അല്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ വന്നപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിച്ചോളൻ പറഞ്ഞു കറി കൊടുത്തപ്പോഴാണ് മീൻകറി ഇങ്ങനെ ഇരിക ന്ന കണ്ടപ്പോഴാണ് എന്നോട് ചോദിച്ചത് എന്നാലും ഞങ്ങളെല്ലാരും നല്ല നല്ല കൂട്ടുകാരാ ആഹ് ആഹ് ഒത്തിരി വർത്താനമൊക്കെ പറയും നല്ലോലം സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ് അപ്പം എന്നോട് ചേച്ചി ഇങ്ങനെ കളിയാക്കിയന്ന് പോലെയാണ് ചോദിച്ചത് നിനക്കെന്ത ആ ഇത്ര ഇത്രേം വർഷായിട്ട് നീ കറിവെച്ച് പഠിക്കുവാണോ ചെയ്തെ കളിയാക്കിയപ്പഴാണ് ഉം ചേച്ചി നിങ്ങനെ കറി വെച്ച് നോക്ക്‌ എന്നിട്ട് എങ്ങനെയുണ്ടന്ന് പറയാം അപ്പൊ ഞാൻ അതിനു ശേഷം പച്ചമീൻ അങ്ങനെ കറി വെച്ച് മ മത്തി മേടിച്ചിട്ട് മ ത്തി അങ്ങനെ കറി വെച്ച് ആ അങ്ങനെ ഒന്ന് രണ്ട് കഥകൾ ഞാൻ വെച്ചാ എല്ലാ കറികളും സൂപ്പർ ആയിരുന്നു എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്കം ഉം ഞാൻ എന്നിട്ട് രണ്ടാമത് ചേ ആ ചേച്ചിയ വിളിച്ച് ഞാൻ ചോദിച്ചു കറി എങ്ങനെയുണ്ട് നല്ലതാണോ ചോയ്ച്ച് ഇപ്പൊന്നായി ഇപ്പപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്ന്ന് ചോദിച്ചോ ഇങ്ങള് പക്ഷെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്താണ് ഇവ്ടെ എല്ലാർക്കും ഇഷ്ടപ്പെട്ടു ഇവർക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് ഞാൻ വിചാരിച്ചു ഇഞ്ഞി എന്താണേലും ആ ഒരു കറിയായ്നു ആ മല്ലിപ്പൊടി ഇട്ടിട്ടേ കറി വെക്കത്തൊള്ളൂ നമുക്ക് എല്ലാവർ എത്തും ചെയ്യന്നേരം
ആന്നാ അതെ ആഹ്
കവി എത്തിക്കാനും നമുക്ക് പറ്റും അല്ലെങ്കി ചെലത് വെച്ചിണ്ടേല് നമുക്ക് പുളിയും മുളകും ഇട്ടിട്ടുണ്ടെങ്കില് നമ്മള് ആറ് പേര്ണ്ട് മക്കളാര ആ മക്കളടക്കം ആറ് പേര്ണ്ട് നമുക്ക് എല്ലാവർ ആഹ് അപ്പം ഇച്ചിരി പാടുവാണല്ലോ എല്ലാർക്കും എത്തിക്ക് ഈ ഇള്ള കറി അതെ പിള്ളേർക്ക്ന്ന് വെച്ചാ കറി ബിരിയാണി എനിക്കറിയത്തില്ല കേട്ടാ നെയ്ച്ചോറ് ഉണ്ടാക്കും നെയ്ച്ചോറ് പിന്നെയിം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കാന്
ോപ്പായി് പോലെ ഞാനൊരട്ടം ഉണ്ടാക്കി പക്ഷേ കോപ്പായി
ഏ പിന്നെ ഹസ് ഹസ്ബന്റ് കൊ യൂടൂബൊക്കെ നോക്കിയിട്ട്
ഉണ്ടാക്കും ഉം
ക്ക്ന്നാണോ
എങ്ങനാണ് ടേസ്റ്റ്
ആഹ് ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റാ
ഇവർക്ക് നല്ല ബിരിയാണിയൊക്കെ വെക്കാൻ നല്ല കഴിവൊന്നുന്നൂല്ല്യേയ്
ആ ഇവടെ പിന്നെ മ ഔ ആ ഒരിക്ക ക്ക ഞങ്ങള് മന്തി ഉണ്ടാക്കി ക്കൊട്ന്നപ്പോ
ആ ന്നിട്ടോ
നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തി ഉണ്ടാക്കിട്ട്
ഉം.
ഉം അത് ഇതേപോലെ യൂടൂബില് നോകീട്ട് യൂട്യൂബില് ഒരു താടി വെച്ചിട്ട് ആ ഒരു താ ടി വെച്ചിട്ട് ഒരു കഷണ്ടി ഉള്ളൊരു
ആഹ് അതെ ആഹ് അറിയ അറിയ അറിയ അറിയ ആഹ്
ക്കത് ത്രെ ഓർമ്മയി ല്ലാ ഷിബു ആഹ് ആ പുൽക്കാരനിങ്ങനെ നല്ല റെസിപ്പിയില്ങ്ങനെ പറയും ങ്ങനെ ബിരിയാണി ഉണ്ടാ ക്കുന്നേന്റിം നെയ്ചോർ എല്ലാ ത്തിനും പുള്ളിക്ക ക്കാരൻ പർഞ്ഞെ അൻസര്‌ച് കൊർച്ച് അരി അത് വെച്ചിട്ട് ഞാ
ആഹ് ഹ ഹ ഹാ
കൊറച്ച് അതേപോലെ ഞാൻ നെയ്ചാേറ്ണ്ടായ്ട്ടും ന നല്ലതായ്ര്ന്നു ഞാ സാധാരണ നെയ്ചോറ്ണ്ടാക്ക്യൊര് ലേകാക്കി എല്ലാം കൂടി കൊഴഞ്ഞ് നം
കൊഴഞ്ഞ് പോവും ഉം
ആഹ് വെന്ത് പോയാല് കൊഴഞ്ഞും കെട്ടി ഒരാപ്പ്ക്കെട്ടാവോ അങ്ങനേയ്ര്ന്നു ചെല സമെയെ ക്കെ ഇപ്പൊ പിന്നെ കഞ്ഞേസം ഞാനങ്ങനെ നെയ്‌ച്ചോറൊണ്ടാക്കീട്ട് കട്ടയൊന്നും കെട്ടിയീല നല്ല ഒന്നും ഒന്നിനെ തൊടാതെ നല്ല ഫ്രഷായിട്ട് കിട്ടി ഉം അത് ചില സമയത്ത് ആ ചില സമയത്തേ അങ്ങനെ കിട്ടത്തുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല ഉണ്ടാക്കിയ നമുക്ക് പിന്നെ ഒരു കഥ ക്ക നല്ല അയമ ആഹ് ചലോട്ത് പിന്നെ കറി വെക്കാൻ നല്ല ടേസ്റ്റ് കിട്ടണൊന്നും ഉണ്ടാവില്ല അവർക്ക് കുറ പീച്ചിക്കണല്ലോ ഉം
അതെ അതെ ഇപ്പൊ ഒരു വട്ടം വെക്കുമ്പോഴ ഏതാ
ഇവിടുത്തെ പപ്പ ഇവിടുത്തെ ഹസ്ബൻഡില് പപ്പ തന്നതാ ാ വാ
ആ ചെയ്യാ ഉം
പിന്നെ കല്യാണം സദ്യക്കും അങ്ങനെയൊക്കെ ഉള്ള സദ്യക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പോകാറുണ്ടോ
ആ ആ അപ്പ എല്ലാം അറിയായിരിക്കല്ലോ
പക്ഷെ അവന്റെക്കനെ അറിയുന്നു അല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ കൂടല
നമ്മള ഹിട്ട ഉണ്ടാക്കത്തില്ലേ ആ അല്ല അപ്പ നമ്മള് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ പുള്ളി കുറ്റം പറയാറില്ലേ
ഇല്ല ഒന്നും പറയില്ലാ ഇല്ല എത്ര കൊ ആഹ എത്ര കൊള്ളത്തില്ലെങ്കിലോ അന്ന് സന്തോഷം ആ സന്തോഷമൊക്കെ കഴിക്കും പക്ഷെ അങ്ങനെ പരാതികളൊന്നും പരാതികളൊന്നും പറതി ഇല്ലല്ല ആഹ ഒ പരാതിയും പറയില്ല
പറയും ഇന്നത് പറഞ്ഞു ഇന്ന
ആഹ ആ ആാ ഇല്ല അങ്ങനെ അങ്ങനെ കുറ്റം പറ അങ്ങനെ കുറ്റമായിട്ട പറയില്ല ഉപ്പ് ഇില്ലെങ്കിൽ പറയും കൊറച്ച് ഉപ്പങ്ക ഇ ഇറ്റ കിട്ടോ എന്ന പറയുള്ളൂ ഈ ഉപ്പ ഇല്ലോ നീ എന്ത് നോക്കിട്ട് ചിലവരങ്ങനെ പറഞ്ഞു ആഹ ചിലരങ്ങെ നമ്മള് വേദനിപ്പിക്കുന്ന രീതിയിൽ
ഇല്ലേ പറയും ഉം ഉ
എവിടെ നോക്കിയോ ഒപ്പിട്ടത് എന്തന്നാ കാട്ടിയെന്നൊക്കെ വടെ പിന്നെ അങ്ങനെയൊന്നുല്ല കുറച്ച് ഉപ്പുംകൂടി ഇട്ടോട്ടോ പിന്നെ കറിയൊക്കെ വച്ച് കഴിയുമ്പോ ഞാനിങ്ങനെ കൊണ്ട്‌ പോയി കാണിച്ചു കൊടുക്കും ഇതിനെന്താ കൊറവ്ന്നൊന്ന് നോക്കോ എന്ന് ചോദിക്കുമ്പോ വേഗം പറയോ ആഹ് കൊറ്ച്ചു പിന്നെ ഓറ്മണ്ടേ കൊറ്ച്ച് കുരുമൊളൊക്
ഉം ആഹ് ആഹ് അപ്പ പിന്ന കൊഴപ്പില്ല
പിന്നെ ബീഫും മേടിച്ചാല് ചാറ് വെക്കുന്നതിനോട് വല്യ താല്പര്യല്ല പിന്നെ അല്ലെങ്കി എ കപ്പ പുഴുങ്ങണം
ആഹ് ആഹ് ബി
കപ്പ ആഹ് ഞാനങ്ങനെ ഫ്രൈ ആക്കി എടുക്കും അപ്പൊ പിന്നെ നല്ലതുപോലെ കുരുമുളക് ക് പൊടിയൊക്കെ ഇട്ട് നല്ല നല്ല ആഹ് തലേ ദിവസം ഞായറാഴ്ച വൈകുന്നേരങ്ങളും ഇരിക്കും അപ്പൊ ഞായറായി ആകുമ്പഴേക്കും നല്ല എന്റെ മോന് ആ ആറ് വയസ് ഏഴു വയസ്സായിട്ടൊള്ളു രണ്ടാം ക്ലാസ് വരെ അവന് അവന് അന്ന് വെച്ച ബീ അവന് വേണ്ട എന്ന് ബീഫ് വെച്ചത് ഇന്നവൻ കൂട്ടല പിറ്റേ ദിവസം അ
ആഹ്
ആ അവന എന്നോ പറക്കി തിന്ന ആഹ് എനക്ക് പറക്കി പറക്കി തിന്നണം ആ അതുകൊണ്ട് എനിക്ക് കറപ്പിച്ച് തരാനൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് പിന്നെ ആഹ് അന്നത്തെ ദിവസം പിന്നെ അവന് കൊടുക്ക
അപ്പൊ എനിക്ക് തോന്നുന്നേ ന്നി അങ്ങനെ ചെയ്യുമ്പഴ ടേസ്റ്റ് കൂടുതല് ല്ലേ കുറച്ചും കൂടി
ആ അങ്ങനിഷ്ട ടേസ്റ്റ നല്ലത് അതുപോലെ നമ്മള് ഇഞ്ചി ഉള്ളി പച്ചമുളക്
പിന്നെ വേറെ എന്തോണ്ട് വെ ആ ദിം
ആ വിച്ച് കഴിഞ്ഞിട്ട് എന്ത് അവസം പിന്നെ അത് കഴിയുമ്പം പിന്നെ നമ്മള് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വേവി ആ നമ്മള് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ ഇത്
ആ
ഇത് ഇ കൊച്ചി വെച്ചതും പൊടികളൊക്കെ ചുമ അത് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ളക്കി കൊടുത്താലും നല്ല മുരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വരും
ഫ്രൈയായിട്ട് വരും
ഇവിടെ പിന്നെ അടുപ്പും തീ അയുണ് ഞാന് എനിക്ക് ഗ്യാസ് ഞാൻ ഗ്യാസ് ഞാൻങ്ങനെ ഉപയോഗ ഗ്യാസ് ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന നല്ല കറികളൊക്കെ കടുക് പൊട്ടിക്കാനോ പിന്നെ പെട്ടെന്ന് എന്തെങ്കി ആ
ആ കാനക്ക ഗ്യാസ് ആ എനിക്ക് തോന്നുന്നു വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും കുറച്ചുടെ ടെസ്റ്റ്ല്ലേ
ആ അതെ അതെ പിന്നെ കടുക് പൊട്ടിക്കുക പിന്നെ കുക്കറൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വേവിക്ക അപ്പ ദോശ ചൂടുക പിന്നെ ചായ പാല് തിളപ്പിക്കുന്നു അതിനൊക്കെ ഞാന ഇവിടെ ആ പിന്നെ ഗ്യാസുപയോഗിക്കുന്നു കുടിവെള്ളം അടുപ്പ് വെക്കാം
ആ അതാ നല്ലത്
വീടിന്റെ വീടിന്റെ ആ വേ സൈഡിലായിട്ട് ഞങ്ങക്ക് നല്ലൊരു അടുപ്പ് ഞങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് പൊറത്ത് ഞങ്ങള് ഷീറ്റൊക്കെ ഇട്ട്
ആ ആ വേറെതൊക്കെ ഇഷ്ടം പോലെ കിട്ടാ
ഓ ഇഷ്ട ആ പപ്പയ്ക്ക് മരത്തിന്റെ ക കച്ചോട
ആ അ വിറക് ഇഷ്ടം പോലെണ്ടല്ലോ
വേണ്ടുവോളം വർഗ നമക്ക് എങ്ങനെ കത്തിക്കാനും വണം അപ്പൊ നമുക്ക് വലിയ വർഗ വേണെങ്കിൽ അതൊക്കെ കത്തിക്കാം നമുക്ക് ഇഷ ആഹ ഇഷ്ടംപോലെ പറ ഇല്ല അപ്പൊ ഞങ്ങളിങ്ങനെ നല്ലൊരു പിന്നെ വീട് പോല്ലെ ചെറുതായിട്ടിന്നേ പിന്നോട് തന്നെ ചെയ്യട്ട ആ അപ്പൊ അതിന്റെ സൈല ന വിറകും വെക്കാം നല്ല സൗകര്യം നമുക്ക് അതി ശലം നമുക്ക് എന്തെങ്കിലുമൊക്കെ അ അരിയാനും വറക്കാനുള്ള സൗകര്യ എല്ല ഉണ്ട് നക്ക് വേറ
ആഹ അതാകുമ്പോ കിച്ചൺ വൃത്തിയേടാവത്തില്ല അ
ആ ക ആ കട്ട രാവില ഒരുപാട് സൗകര്യണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് അടുക്കളൽ നിന്ന് എടുത്തുകൊണ്ട് വരണ്ട ഒരു താമസം മാത്രം
ആ് എല്ലാം വിദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കോണ്ട് പോണം
ആഹ അത് പിന്നെ കൊഴപ്പൊന്നുമില്ല അത് പിന്നെ കുറച്ച ദിവസം കഴിയുമ്പോ ശീലമായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല
ആപ്പല്ല ആ അപ്പോ പിന്നെ ശരിയേ ആ പോരെ ഓക്കെ ആ